ഹലോ ആ എന്താ വിശേഷം
നല്ല വർത്താന
ഹും
എവിടെപ്പോ
വീട്ടിലാണ് ഉം ഇപ്പൊ പിന്നെ വല്ലാതൊയിട്ട് പോവൂല മഴ എങ്ങനെ ആയോടെ
ആഹാ അതെ ഞാൻ ഇന്ന അവിടെ തറവാട്ടുക്ക് പോയോ എന്താ ചോയ്ക്കാന്ന്
ഇപ്പൊ മഴ എങ്ങനെ ആയോണ്ട് വല്ലാതെ ട്ട് പോല ഇനിയിപ്പോ സുഖമാണല്ലേട്ട് പോവാൻ ഉം
എങ്ങനെ ബസ്സ് ഫ്രീ നാളെ മുതലാണ് കേട്ടില്ലേ വാട്സആപ്പ് മൊത്തം അതാണല്ലോ
ആഹ് ഗ്രൂപ്പ് മുയിവ അതന്നെ എനയിപ്പ ബസ് ഫ്രീ ആയ യ്നോട് ബസ്സിനൈസ വേണ്ടല്ലോ.
അതാണ് നാളെ മുതലേ ഇറങ്ങിക്കോന്ന. എടക്കോ പോവാൻ പ്ലാൻ ഉണ്ടോ?
എങ്ങോട്ട് പ്ലാനിങ്ങ എങ്ങോട്ടും പൊതുവേ ബസ്
പോവേലില്ല അതെയോണ്ട് പിന്നെ നിങ്ങൾക്ക് വല്ലാതെ കെ എസ് ആർ ടി സിന്റെ ആവശ്യം വരൂല. അയി പൊതുവെ ഞമ്മക്കല്ല. ഏഹ് ഞമ്മള ഈ ഞമ്മ ക്കല്ലതിന്റെ ആവിശ്യം. കൊറേ ജോലിക്കാര്ണ്ട്. ഓൽക്കിക്കയാണ് ഇത് പിന്നെ ഉപകാരപ്പെട.
സ്ഥിരായിട്ട് പോണോൾ ക്കോക്കല്ലേ?
ട്ട് പോണ
നമ്മക്കത്തില്ലേ
ഉം അല്ല അവന്ക്ക് നല്ല കാര്യാ ഓൾക്ക് കാര്യാവും പിന്നെ വണ്ടി പൈസ കൊറച്ചിട്ട് ചെറിയ ചെറിയ ആ ചെറി ചെറിയ ജോലി ചെയ്യണോലൊക്കെ ഈ വണ്ടി പൈസയും കൂടി ഒരു കൂട്ടീട്ട് ഓരോ വീട്ടത്തെ ഓരോ കാ ര്യങ്ങനെ ചെയ്ത് പോണോലുണ്ടാവും ഓൾക്കൊക്കെ പിന്നെ നല്ലൊരു കിട്ടിലപ്പത്
അതിനോക്കെ ദൂ ആ ദൂരത്തിന് കണക്കുണ്ടോ
ദൂരത്തിന്റെ കണക്കിന്റെ ഹസ്ബന്റ് വിളിച്ചപ്പൊ പറഞ്ഞ് പതിനഞ്ച് കിലോമീറ്ററ് പറയിണ്ട് ഇബ്ടുന്ന് മഞ്ചേരി പിന്നെ മുക്ക ആഹ് അരികോടിന്ന് മുക്കം അങ്ങനൊക്കെ പറയിണണ്ട്
മഞ്ചേരിക്കൊക്കെ ഫ്രീ ആക്കും പോവാ
ആഹ് അങ്ങനെ ഫ്രീ ആണ്ന്ന് ഏഹ് ദൂരത്തിന് കണക്കിണ്ട് തോന്നൂല്ലേ
എന്താ എന്ക്കറിയില്ല അയനെ പറ്റി
ക്കി അല്ലാതെ നമുക്കറിയില്ല അത് നാളല്ലേ തുടങ്ങണുള്ളൂ പ്പോ
ആഹ്
ആയ് ഞങ്ങളിങ്ങനെ പറയന്നെ ഇവൾക്ക് സ്ത്രീകൾക്കൊക്കെ ഇനി സൗകര്യയാല്ലോ അവനവനൻ്റെ ഭർത്താക്കന്മാരെ കാത്ത് ന്നിക്കണ്ടല്ലോ ടൂറ് പോവാന്നൊക്കെ വാട്സാപ്പിലങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ പറയ്ണ്ട്
ഉം
അയിനൊക്കെ ഇപ്പ കയ്യപ്പത് എന്നറിയില്ലല്ലേ
അതൊന്നും അറിയില്ല പിന്നെല്ലെ ഇപ്പം പലതും ഇറങ്ങീണല്ലോ ലഹരിൻ്റെ ഇപ്പം വന്ന് ഇപ്പൊ എത്ര ആളൊ പിടിച്ചീണല്ലോ എന്തോ ഏതൊരു യുറ്റ് യുറ്റു ആ യൂട്യൂബറ് തൊപ്പിയോ
അതെ
ആരാ പിടിച്ചിന്ന്
ഇങ്ങനെ ഹെഡിങ് കണ്ടിന്നാല്ലോ ഞാന് നോക്കില്ല
എത്ര ള്ള പിടിച്ചീങ്ങോൾക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും ന്നൊക്കെ പറയ്ണ്ട് അതേപോലെ
അതാ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പ പലേ പിന്നെ അതുകൊണ്ട് ഉപകാരം ഒണ്ട് ഉപദ്രവം ഒണ്ട്ന്ന് പറഞ്ഞെ
ഉപകാരയിപ്പം എന്താ അത്ര ആൾക്ക് പൈസ ഉണ്ടാകേ
പൈസ ഇണ്ടന്ന മാത്രല്ല ഇപ്പോ പിന്നെ ഞമ്മക്കിപ്പോ പോതുവെ ഒരു എന്തെങ്കിലും പെട്ടെന്ന് മ് പാവപെട്ട കുടുംപങ്ങൾക് എന്തെലും കേസൊക്കെ വരുമ്പോ ഹോസ്പിറ്റൽ കേസോകെ വരുമ്പോ ഇപ്പോ എത്രെ കുട്ടിയേളെ രേഷിച്ച് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങെനെ രോ യൂട്യൂഭർമാർ ഇങ്ങെനെ പറയുലെ
ആ യൂട്യൂബർമാർ ഇല്ലേ അ ആ അത് ശരി പക്ഷെ ഒരു
അങ്ങെനെ ഒക്കെ
അ ആ
അതന്നെ അയാക്ക് ഇപ്പോ എത്രെ കോടികളാണ് കോടുത്തെ അപ്പൊ ആ അന്നേരം ഇത് നോക്കുമ്പോ സോഷ്യൽ മീഡിയ ഉഭയോഗിക്കുമ്പോ നല്ല കാര്യാണ് പിന്നെപ്പോ ഓരോ കുടുംബം യൂട്യൂബർ മാരന്നെ ല്ലെ. ഇപ്പം ഓരോ വീട്‌കൾ വെക്കാ പിന്നെ അവര് കച്ചോടം.
ഒന്നും ഇല്ലാത്തോൽ പെട്ടന്ന് ആട്ട്
അ ഒന്നുല്ലാത്തോരാണ് ഇദ്മ്മന്ന് പെട്ടെന്ന് കഴിച്ചിലായി പോന്നെ. പക്ഷേ നമ്മകോക്കെ പിന്നെ നമ്മക്ക്ക്ക നമ്മള സമ്മന്തിച്ച് നമ്മക്ക് പൊതുവെ മടിയാണ്
മ്മ്
നമ്മൾ മറ്റരു ഉള്ളോരെന്താ പറയാ അങ്ങൻതോരു ചിന്താഗതിയല്ലെ മ്മക്ക്
ആഹ് അത് ശെരിയാണ് അത് പ്രശ്നല്ല വേറൊരാളെന്ത് പറയുണ്ണൂന്ന് ചിന്തിക്കണം അത്തോ കോറേ ആളുണ്ട്
ആഹ് അതാ പറഞ്ഞെ എത്രേ ഇഞ്പ്പോ എന്തു വാണ്ട എന്തേലൊരു വീഡിയോട് ബ് ആ വീഡിയോന്റെ അടീല് കമന്റ് വരുമ്പോ ആ കമന്റ് വായിക്കാത്തൊലും ഉണ്ടാവും വായിച്ചിട്ട് അതിന് മൈൻഡ് കൊടുക്കാതോലും ഉണ്ടാവും അധികം ആൾക്കാരും മൈൻഡ് കൊടുക്കാത്തവരാണ്. എന്ത് അത് കാരണം എന്താ ഉം അതല്ല അത് യൂട്യൂബർമാരെ പൊതുവെ അങ്ങനേണ്. അയിന് മൈൻഡ് കൊടുത്തിട്ട് കാര്യല്ല. ഇല്ല അയ്ന് മറുപടി പറയുമ്പോ ഒലത് മുന്നോട്ട് പോവൂല
ഉം
അപ്പൊ ഓല് മൈൻ്റ് എയ്യൂല.
പെരുമ്പാവൂരക്കെ അതേ പോലെ പെരുമ്പാവൂരക്ക വമ്പ ലഹരി
ആഹ് പെരുമ്പാവൂര് അഹ് ഇപ്പ ഈ കുട്ടി ചെറിയ കുട്ടികളെ എമ് ഡി എം ആയിറ്റും നമ്മളിപ്പ അവിടേര്ന്ന് ഇവിടേര്ന്നിങ്ങനെ കാണേണ്.
സിപ്പഴങ്ങി അമ്മള നാട്ടിലില്ലേ നീനാ ആറ്റിലൊക്ക ഇത്രേം നടക്കണേ അമ്മള അട് ട ഓരോ ചെക്കൻമാര് ഞങ്ങളവിടന്നൊക്കെ ത്രേ പിടിച്ച് എമ് ഡിഎമ് ഏ ക്കും. എട്ട് കോറേ നടജയിലിലക്കി ഇത് ജെക്കന്നി ഷിപ്. പിന്നീ യാതോര് വിടേര്തില്ലേ ഒര് നല്ല കാലം. ക്കെ ജയില്ന്ന് കഴിഞ്ഞ് പോണം ഒര് പത്തിരുവ തഞ്ച് വർഷോക്കെ ജയില്‌ട. ന്നാ പിന്നെ വാക്കി ലോല്ക്ക് ന്നെ ആ ന്നാ പിന്നെ ബാക്കി ല്ലേ മക്ക ഓൽക്ക് കുട്ട്യേളായാലും ഓൽ ക്ക് തോന്നും ഇങ്ങനെണല്ലോ ന്ന്ല്ലെ ഇത് ഏത് പിടിച്ച്ണോലൊക്കെ വിട. അപ്പ യാതൊര് തും മനുഷ്യൻമാര് ത്തില്ല പിന്നീം പിന്നീം തെറ്റ് ങ്ങനെ ച്ചെയ്യ അങ്ങനെ വെര്ൻ്റീനി
ആ സിസ്റ്റമാണം ഉം ഇത് പ്പം ജാമ്യത്തിലെർങ്ങ ഓൽക്ക് എത്രകാലൊന്നും ഇല്ല ണ്ട് ഓൽക്ക് ഓൽക്കറ്യാ അതുകൊണ്ടാണ് അതുവല്ലാ എല്ലാ ഇതിനും ഇങ്ങനെ പോണ്, പേടി ഇല്ലല്ലോ
യാതൊരു
എന്തിന്നാടാ ഈ ലഹരി ഉപയോ ക്കുമ്പോ ലഹരി ഉപയോഗിക്കുമ്പോ ഓല് വേറെ ലോകത്താ ഓൽക്ക് ഇമ്മ ഏതാ ബാ പ്പ ഏതാ പെങ്ങമാര് ഏതാ അന്നു ഓരിക്ക് അറിയില്ല ആ ടൈമില് ആ അങ്ങനെ എത്ര കേസിണ്ട് എന്തു ഓരോ വാർത്ത കേക്കുമ്പോ ഉം ഉമ്മാനെ വെട്ടിക്കൊന്ന് അല്ലേങ്കി വാപ്പാനെ കുത്തിക്കൊന്ന് അങ്ങനെ എന്താ കാരണോ ഈ ലഹരിൻ്റെ പൊറമേ നല്ലൊരു നടപടി ഇജ്ജ് പറഞ്ഞ മാരി നാട്ടി
ആ നല്ല അത് കർശന വരണം ഈ ഇന്നാ
അയിന് നമ്മള്
ക്ഷ ഹക്കതായ ശിക്ഷ കൊടു കുമ്പം പിന്നെല്ലെ ലോലിക്ക് വിലെ ഇനി വരുന്ന തലമുറ എങ്കിലും
സുരക്ഷിതയായി ക് മുന്നോട്ട് പോവാ
പോവാൻ കഴി ഭരണംകൂടം ആയി ഇന്ന് ഇത് എടുക്കണം
ഉം
ഒരു കാ തീരുമാനം എടുക്കണം ഒരു കാരണവശാലും കാണൂല്ല ഓരെ പുറം ലോകം പിന്നെ കാ ഓരെ നല്ല ടൈമൊക്കെ അതിൽ കഴിഞ്ഞു പോണം പിന്നെ ഓര്ക്ക് ആ തെ ചെയ്യാനാർക്കും ഒരു ഇത് ഇണ്ടാവരുത് കൊറച്ച് കാലം അങ്ങനെ ചെയ്യുമ്പോ പിന്നെ
ഓര് പാഠം ഒരു പാഠം ഉണ്ടാവർക്ക് ഇപ്പെ ഒരു പേടിയില്ല ഇപ്പോ എന്താ ചെറിയ മക്കള് സ്കൂളിൽ വിടാൻ വരെ പേടിയാണ് ആ കാല എങ്ങനെ ആയിന് ഒരു വീട്ടിൽന്ന് ഞമ്മള് കൺമുന്നിൽന്ന പോവുവ പിന്നെ വരുന്ന വരെ നമുക്ക് സമാധാനം ഇല്ല മക്കള് ഇനിപ്പോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഞമ്മൾ പഠിക്കണ കാലക്കെന്ന് പറഞ്ഞാലെ ഞമ്മക്ക് പേടിയിനി ഉമാനെ വാപ്പാനൊക്ക് പേടി യിനി ഇപ്പൊ മക്കളെ മ്മള് പേടിക്കണം അങ്ങട്ടാ സ്ഥിതി മക്കൾക്ക് മ്മളെ പേടില്ലേ നമ്മള് മക്ക മക്കള് പേടിക്കേണ്ട ഇടുത്തേക്ക അപ്പൊ കാലം പോണെ
ഏതായാലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ എ എത്ര എണ്ണത്തിനെ പിടിക്കണ
ഇപ്പൊ തമിഴ്നാട്ല്ലേ മുഖ്യമന്ത്രിക്ക്മാർ പല കർശനൊക്കെ ഉണ്ട്
ഏഹ അത് അതൊക്കെ ഒരു വല്ലാ ഭരണാധികാരിയായി പോയി അതൊക്കെ നമ്മള അറബി നാട്ട നാട്ടിലെ വരണാധികാരികളെ പോലായില്ലേ ആ ഒരു സിസ്റ്റത്തിലേക്ക ആയില്ലേ മദ്യ വില്പന ഇതൊക്കെ ഒന്നില്ലേ എന്തൊ അതൊക്കെ കണ്ടിട്ട് കേരളവും അ അതേപോലെൊക്കെട്ടാവട്ടെ
അതെ
ഏ അങ്ങനൊക്കെ മുന്നോട്ട് പോവാാന്
ഇല്ല ഭരണം നോക്ക കേറി ല്ലേള്ളൂ
ആഹ തല്ലെ ഇാൽ ഓപ്പറേഷൻ തൂഫാന ഓപ്പറേഷൻ തൂഫാൻ എന്നാണല്ലോ
ആ
ലഹരി ന്റെ തെ
ലഹരിന്റെ അവിടെ തമിഴ്നാട്ടിലോ
ഞമ്മൾ ത് ലഹരിക്കെതിരായിട്ട്ള്ള പദ്ധതി കൊണ്ടോന്നുല്ലേ മുഖ്യമന്ത്രി
ഇതില് വായിച്ചോ പ്പൊ ഇപ്പൊ ഇജ് ങ്ങനെ ഇപ്പം ഈ വാ ട്സപ്പിൽ ഇപ്പം രണ്ടുസായിട്ട് പ്പം മക്കളെ ലിഫ്റ്റിക്കിനെ ഉപ ലി
ആആ അതിപ്പോ മ്മളെ സ്കൂൾ ഗ്രൂപ്പി ലൊ ക്കെ വര്ണ്ടല്ലോ
അതെ ഇപ്പൊ ഈ രണ്ടീ സായിട്ട് ങ്ങനെ ഇപ്പത്തെ പെൺകുട്ടി യാൾക്ക് ലിഫ്റ്റിക്കില്ലാതെപുറത്ത് പോകാൻ കയൂല ആ അത് പറഞ്ഞി റഞ്ഞാല്
ക്കന്ത്ലിഫ് റ്റിക്കാ ല്ലെ നമ്മളൊരു കല്യാണത്തിന് പോലും ടെല്ല
ഇപ്പത്തെ ഈ മായം ചേർക്ക് ണേഈ ലിഫ്റ്റിക്കില്ലേ ചെറിയ മക്കൾക്ക് അ റീല്ല ഈ ലിഫ്റ്റിക്ക് എന്തൊണ്ടാണ് ഉണ്ടാക്ക്ണ ത് ന്ന് ചെറിചെറിയ പൈസ ക്ക് ഓൽക്ക് പലേ പ്രൊഡക്റ്റും കിട്ട്ണ്ട് അത് പിന്നെ ഇൻസ്റ്റാഗ്രാമ് വഴിയൂട്യൂബ് വഴി അങ്ങനെ ഓരോര്ത്തർ അയിന്ള്ള ഇത് കൊടുക്കുമ്പോ മക്കൾ വിചാരിക്കും ഇതൊക്കെ നല്ലതാണ് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങി അവര്പയോഗിക്കാണ് ഇത് നല്ല ക്വാളിറ്റിയിലെ സാധനം ഏതാണ് പ്പം മക്കക്ക് അറീല്ല അപ്പൊ അയിനൻസരിച്ച് ഇത് ഇങ്ങനെ ചുണ്ടില് ങ്ങനെ ഇട്ട് പോവാണ്ത് വയറിന്റെ ഉള്ള്ക്ക് എറങ്ങിപ്പോണേ ആരു അ റീല്ല ഉം അത് നല്ല ഇപ്പ ഏതായാലും അയ്ന് നല്ലൊരു ഇത് വെരന്റീനി സ്കൂളിലൊക്കെ കർഷ നാക്കണ്ടീനി
ആ ഇവടെ മക്കള് പഠിച്ച്ണ സ്കൂ ള്ള് പറ്റൂല മ് ഓല്എന്തെങ്കി ലുംമുഖത്തന്നെഇത് തേക്കലും ഒന്നും പാടില്ല പ
ഓല് ഇപ്പൊ അയ്ല് പറഞ്ഞേട്ട്ല്ലേ ഓലെ മക്കളെ ചർമ്മം പറഞ്ഞേനോർമലായ താണ് അപ്പൊ പെട്ടന്ന് വി എന്ത് ബാധിക്കും ഇൻഫെക്ഷൻ വരാൻ ഇതാക്കാനൊക്കെ സാധ്യതുണ്ട് അങ്ങനെ ഓരോന്ന് ഓരോന്ന് അങ്ങനെ എടുത്ത ഒഴിവാക്കേണ്ടി ഉ നാട് നന്നായി കിട്ടണം പയേ നമ്മളെ പഠിക്കാൻ പോല ആ കാലചത്തൊക്കെ ആ സിസ്റ്റക്ക ആയി വരും
ഉം
ഓ ഞമ്മുക്ക് പേടിയനി ഇപ്പത്തെ മക്കൾ ക് പേടില്ല അതാണ്
ഉ ടീച്ചർമാരിന്നും
ടീച്ചർമാര് ഇപ്പൊ ഫ്രണ്ട്സിനെ പോലെല്ല ടീച്ചർമാരൊക്കെ തോളിൽകയിട്ട്
ആ എന്നാ ആയിക്കോട്ടെട്ടോ ശേരിട്ടോ
ആ
ആ ശെരി ഒക്കെ